ആ ഹലോ? കേക്കാമോ? ഹലോ? കേക്കാമോ? ഹലോ? കേക്കാമോ ഹലോ ഹലോ? ഹലോ? ഹലോ ആ. കേൾക്കണ്ടായി ഇത്ര നേരം ആ ഇപ്പൊ കേക്ക.
ഓക്കേ നീ ഇന്നത്തെ വാർത്ത ശ്രദ്ധിച്ചാർന്നാ വീണ്ടും സംസ്ഥാന
ആ കണ്ട് കഴിഞ്ഞ കുറച്ച കൂടിക്കൊണ്ടിരിക്കാനുള്ളാ വലിയ
ഉം അതെ പിന്നെ ഈ പതിയൊക്കെ അസന്തുലിതാവസ്ഥയുടെൊക്കെ ഫലം നല്ല
അതെ പലരി ഇപ്പോഴും കാലാവസ്ഥ വതി ധ്യയാനം എന്നത് ഭാവിയിലെ പ്രശ്നമാണെന്ന് കരുതുന്നു പക്ഷേ അതിപ്പോം തന്നെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു നമ്മൾ ആരും മനസ്സി
ഉം ശരിയാണ് പിന്നെ ഈ വേനൽക്കാലത്ത് റെക്കോർഡ് ചൂണ്ട് മഴക്കാലത്ത് അതിശക്തി പിന്നെ ചെലപ്പോള് വരൾച്ച ഇതെല്ലാം നമ്മള് കാണണില്ലേ?
ഇതിന് പ്രധാന കാരണങ്ങൾ ഒന്ന് വരനശീകരണമാണ് മരങ്ങൾ കുറയുമ്പോൾ കാർബൺ ഡൈഓക്സൈഡ് കൂടുതൽ അന്തരീക്ഷം നിലനിൽക്കും അത്രേ ഉള്ളൂ.
ഉം അതുകൊണ്ടാണ്
ഉ അതുകൊണ്ടാണ് മരങ്ങളൊക്ക ഭൂമിയുടെ ശാതദോശംന്ന് പറയുന്നത് അത ഒരു മരം വെട്ടുന്നത് എളുപ്പമാണ് പക്ഷെ അതിന് പകരം വളരാൻ വർഷങ്ങൾ വേണ്ടി വരും
അതെ അതെ പിന്നെ ഈ പ്ലാസ്റ്റിക് മലിനീരണവും വലിയൊരു പ്രശ്നം തന്നെയ ഉട്ടോ
ശരിയാ ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വർഷങ്ങളോളം പ്രകൃതിയിൽ നശിക്കാതെ കിടക്കും ഉ
ഉം അത് മണ്ണിനേും ജലാശയങ്ങളെയും
ആശയങ്ങളെയും സമുദ്ര ജീവിത ചില കടലാമകൾ പ്ലാസ്റ്റിക് സഞ്ചി കൾ ഭക്ഷണമാണ് തെറ്റിദ്ധരിച്ച് പിഴങ്ങുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉ
ഉം അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിന് എന്ത് പകരം തുണിസഞ്ചികളും പുനരുപയോഗിക്കുന്ന വസ്തുക്കളും എല്ലാനും ഉപയോഗിക്കേണ്ടത്
ആഹ ജലസംരക്ഷണവും അത്ര തന്നെ പ്രധാനമാണ്
അത് പലർക്കും ശുദ്ധജലം എപ്പോഴും ലഭിക്കുമെന്ന് തോന്നും പക്ഷേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കുടിവെള്ളക്ഷാമം ഗുരുതരമാണ്
ഗുരുതരമാണ് വീട്ടിൽ ചെറിയ കാര്യങ്ങളിൽ പോലും ശെരിക്കും പറഞ്ഞാ വെള്ളം നമ്മള് വേസ്റ്റെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം
ഉം അതുപോലെന്നെ വൈദ്യുതി ലഭിക്കുന്നതിലും പരിസ്ഥിതി സംരക്ഷണ ന്റെ വെക്കെ ഭാഗമാണ്
കാരണം വൈദ്യതി ഉല്പാദനത്തിന്റെ പല സ്ഥലങ്ങളിലും ഇപ്പഴും ഫോസ്സിൽ ഇന്തനങ്ങളെയാണ് ആശ്രയിക്കുന്നത്
ഉം അതിനാൽ
അതിനാലാവശ്യമില്ലാത്ത ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മള് ഓഫ് ചെയ്യണം ഇപ്പ ചെറിയ കാര്യമാണെങ്കിലും വെല്യ മാറ്റം നമുക്കത് വെരുത്താനും പറ്റും അത് ശെരിയാ ചെറിയ മാ റ്റങ്ങൾ ചേർന്നാലേ വലിയ മാറ്റാവൊള്ളൂ എന്നത് പരിസ്ഥിതിയുടെ കാര്യത്തിൽ വളരെ പ്രസക്തമാണ് ട്ടോ
ഉം അത് ശ്യാണ് പിന്നെ ഈ പരിസ്ഥിതിയുടെ സം സാങ്കേതിക വിദ്യക്ക് എത്രത്തോളം പങ്ക് വഹിക്കാൻ കഴിയും
ങ്ക് വെക്കാൻ കഴിയും വളരെ വലിയ പങ്ക്ണ്ട് ഉദാഹരണത്തിന് സൗരോർജവും കാറ്റാടി വൈദ്യുതി യും പോലുള്ള പുനരുപയോഗ ഊർജ സ്രോതസുകൾ ഉപയോഗിച്ചാലും മലിനീകരണം കൊറക്കാൻ കഴിയും
ഉം അതെ പിന്നെ ഈ ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കൊറയ്ക്കേണ്ട സമയം
ഇലട്രിക് വാഹനങ്ങള് പൊതു ഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം, എന്നാ മാത്രേ ഇതിനൊക്കെ ഒരു സൊല്യൂഷനുണ്ടാവുള്ളു.
പക്ഷേ എന്നാൽ വൈദ്യുതി എങ്ങനെ ഉൽപാദിപ്പിക്കുന്നു എന്നതും പ്രധാനമല്ലേ?
തീർച്ചയായും ശുദ്ധ ഊർജത്തിൽ നിന്നുള്ള വൈദ്യുതിയാണ് കൂടുതൽ ഗുണകരം.
ഈ മാലിന്യ സംസ്കരണത്തിനും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ പറ്റോ?
മാലിന് മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുകയും പുനരുപയോഗിക്കുകയും ചെയ്താൽ ലാൻഡ് ഫില്ലുകളിൽ ച്ച് പോകുന്ന മാലിത്യ മാലിന്യത്തിന്റെ അളവ് നമ്മക്ക് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും
അപ്പൊ ഈ വീട്ടി തന്നെ നമ്മക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയൂന്ന് അറിയോ
ജൈവമാാലിന്യങ്ങളിൽ നിന്ന് കമ്പോസ്റ്റ് ഇണ്ടാക്കാം, ജൈവമാലിന്യം എന്ന് വെച്ചാ നമ്മടെ ഈ വീട്ടീന്ന് വന്ന വേയ്സ് ച്ചെക്കെ ഇണ്ടല്ലോ മീനും മീൻന്റെ വൈസ്റ്റും പച്ചക്കറി തൊണ്ടും അങ്ങനെക്കെള്ളത് അതും വളം വാങ്ങേണ്ട ആവശ്യവും നമ്മക്ക് കുറയും.
ഓഹ് അപ്പൊ മഴ വെള്ള സംഭരണവും നല്ല ആശയമാണല്ലേ?
അതെ മഴവെള്ളം ശേഖരിച്ച് ഉപയോഗിച്ചാ ഭൂഗർഭജലത്തെ ആശ്രയിക്കുന്നത് കൊറയ്ക്കാം നമ്മക്കിപ്പോ മഴവെള്ളം അത്രക്കും നല്ല രീതിൽ നമക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റീല്ലെങ്കിലും നമ്മൾടെ ആഹ് ക്ലീനിംഗ് പർ പ്പസിനെങ്കിലും അത് ഉപയോഗിക്കാലോ
ഉം അപ്പൊ ഈ സ്കൂളുകളിലൊക്കെ പരിസ്ഥിതി ക്ലബ്ബുകൾ കൂടുതൽ സജീവമാക്കണ്ടേ?
സജീവമാക്കണ്ടേ? അതെ ഓരോ മാസവും ഒരു ശുചീകരണ പ്രവർത്തനമോ വൃക്ഷ തൈ നട്ടുപിടിപ്പിക്കല് നടത്തിയാ അൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗികമായ ഒരനുഭവം ലഭിക്കും, അവരത് അവരുടെ ഭാവീല് അവരുടെ ജീവിത തത്തിൽ ഉപയോഗിക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയേക്കണത്.
ഉം അത് ശരിയാണ് ഈ പരിസ്ഥിതി വിദ്യാഭ്യാസൊക്കെ പുസ്തകത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ലേ. ല്ലാ അത് പ്രവർത്തികമാക്കേണ്ടതും കൂടിയാണ്ല്ലേ
അല്ലേ അത് പ്രകൃതിയുമായി നേരിട്ട് ഇടപഴകുമ്പോഴല്ലേ അതിൻ്റെ വെല മനസ്സിലാവുള്ളൂ എല്ലാർക്കും.
ഉം പിന്നെ ഈ മാധ്യമങ്ങൾക്കും നല്ലൊരു പങ്ക് വഹിക്കാനാകുമല്ലോ.
അതെ തീർച്ച പരിസ്ഥിതി വിഷയങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തോട് അവതരിപ്പിക്കാൻ പൊതുജനങ്ങളിൽ ബോധവൽക്കരണം വർദ്ധിപ്പിക്കും കാരണം എന്താന്ന് വെച്ചാ ഇപ്പ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ നമുക്കറിയാം വേണ്ടാത്തതുമായി എന്തെല്ലാം കാര്യങ്ങൾടെ പുറകെയാണ് അവര് പോന്നത് ഇത്പോലെ എന്തെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങൾട പോയിരുന്നെങ്കി ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്
ഉം പിന്നെ ഓരോ വ്യക്തിയും ഞാൻ ചെയ്യുന്ന ചെറിയ പ്രവർത്തനത്തിന് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കാതെ ഞാനും എന്റെ മാറ്റത്തിന് ഭാഗമാണ് എന്ന് കരുതണം അല്ലെ
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടിക്കിണക്കിന് ആളുകൾ ചെറിയ നല്ല ശീലങ്ങൾ സ്വീകരിച്ചാ അതിന്റെ ഫലം വളരെ വലുതായിരിക്കുള്ളൂ
ഇനി ഈ പരിസ്ഥിതിയെ സംരക്ഷിക്ക ുന്നത് പ്രകൃതിയെ മാത്രമല്ലല്ലോ നമ്മുടെ ഭാവിയേും സംരക്ഷിക്കുന്നതാണല്ലോ
തീർച്ചയായും ഇന്ന് നാാം എടുക്കുന്ന തീരുമാനങ്ങളാണ് നാളത്തെ തലമുറക്ക് ലഭിക്കുന്ന ഭൂമിയെ നിർണയിക്കുന്നത്
ഉം അതുകൊണ്ടാണ് ഈ വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് നമുക്ക് വേണ്ടത്
പൂർണമായി യോജിക്കുന്നു ഉത്തരവാദിത്തവത്തോടെ ജീവിച്ചാൽ ഓരോരുത്തർക്കും ഭൂമിയെ സംരക്ഷിക്കുന്നതി പറ തളികളകാം
ഉ അതുപോലെ തന്നെ ഈ വനന വിശീകരണം പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കുന്നതന്ന് കുറച്ച കൂടി വിശദമായി നിനക്ക് പറയാൻ പറ്റോ
പിന്നെന്താ പറയാലോ വനങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആകീകരണം ചെയ്ത് ഓക്സിജൻ പുറത്തുവിടണം നമ്മള് പണ്ടത്തെ ഫയസിൽ പഠിച്ചിട്ടുള്ള സംഭവം തന്നെ മരങ്ങള്ൾ വെട്ടി മാറ്റുമ്പഴ എന് പറ്റും അന്തരീ ഹരിതഗൃഹവാാതകങ്ങളുടെ അളവിൽ വർദ്ധിക്കുകയും ആഗോളതാപനം ശക് ശക്തമായും ചെയ്യും
ഓ അപ്പൊ അതുകൊണ്ടാണെല്ലേ ഈ വനങ്ങളെ ഭൂമിയുടെ പച്ച ശ്വാസകോശം എന്ന് വിളിക്കുന്നത് അല്ലേ
മ്മ ഇല്ലാതാകുമ്പോൾ നിരവധി ജീവി വർഗങ്ങളും ആവാസ വ്യവസ്ഥയും ഒക്കെ നഷ്ടപ്പെടില്ലേ കാരണം അവരുടെ ൊക്കെ വീട്ന്ന് പറയത് തന്നെ കാടും മരങ്ങളൊക്കെയാണല്ലോ
ഓ അപ്പൊ ഈ ജൈവവൈവിധ്യം കുറയുന്നത് മനുഷ്യനെയും ബാധിക്കുമല്ലേ
തീർച്ചയായും പ്രകൃതിയിൽ ഓരോ ജീവിക്കും അതിന്റേതായ ഒരു പങ്കുണ്ട് ഓരോ ജീവി വർഗം ഇല്ലാതാകുമ്പോൾ ഴ മുഴുവൻ ആവാസ വ്യവസ്ഥയുടെയും സാന്തുലിത അവസ്ഥയാണ് തകർന്നു പോകുന്നത്
ഓ അപ്പൊ ഈ വായുുമലിനീകരണവും ഇപ്പൊ വലിയ വെല്ലുവിളി തന്നെയല്ലേ
പിന്നെല്ലാതെ വാഹനങ്ങളിൽ നിന്നുള്ള പുകയും ഈ വ്യവസായ ശാലകൽ നിന്നുള്ള മലിന വാതകങ്ങളും വായുവിൻ്ന്റെ ഗുണനിലവാരം കുറയ്ക്ക അതിനെ നമുക്ക് ശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാക്കുകയും ചെയ്യാണ്
ഓ അതുകൊണ്ട് തന്നെ ഈ
ശ്വാസകോശബന്ധ രോഗധിക്കല്ലേ ഈ ഡോക്ടർമാര് പറയ കേക്കാം ശുദ്ധവ ഒരു ആഡംബരമല്ല അത് നമ്മുടെ ഒരു അടിസ്ഥാനമായ ആവശ്യവും അവകാശവുമാണ്
ഉം പിന്നെ ഈ നഗരവൽക്കരണം കൂടുമ്പോൾ
സ്ഥലങ്ങൾ കുറയുന്നതും പ്രശ്നമല്ലേ, ശരിയാണ് കെട്ടിടങ്ങൾ വർധിക്കയും മരങ്ങൾ കൊറ ചെയുമ്പോ നല്ല രീതിയിൽ ചൂട് വരുന്ന പ്രതിഭാസം കാണാം ആരും തന്നെയും ഒരിക്കലും നമ്മുടെ ചുറ്റും മരങ്ങള് വെച്ചുപിടിപ്പിക്കുന്നതില് ഒരു താല്പര്യം കാണിച്ചത് ഞാൻ കണ്ടിട്ടില്ല വലിയ വലിയ കൂച്ചൻ കെട്ടിടങ്ങളില് ഇങ്ങനെ ഉയർത്തി ഉണ്ടാക്കുന്നതില് മാത്രമാണ് എല്ലാവരുടെയും ശ്രദ്ധ
ഉം അതിപ്പോ
അതിപ്പോ എല്ലാരും ഇത് ഇപ്പ ഒക്കെ പ്രാധാന്യം വെക്കണം അതെ വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമു ണ്ടാവും
ഉ പിന്നെ സമുദ്ര മലിനീകരത്തെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യണം
ചർച്ച ചെയ്യണം അതെ അതും വളരെ അനിവാര്യമായ ഒരു കാര്യാണ്. കാരണം പ്ലാസ്റ്റിക്, എണ്ണച്ചോർച്ച, രസമാലി കുഞ്ഞ്ങ്ങള് രാസമാലിന്യങ്ങൾ എന്നിവ സമുദ്ര ജീവികളെ ഗുരുതരായി ബാധിക്കുന്നുണ്ട്.
അപ്പൊ ഈ അതിന്റെ ആഘാ തം മത്സ്യബന്ധനം ബാധിക്കില്ലേ
തീർച്ചയായും പ്രകടത്തിലെ എല്ലാ തീർച്ചയായും ഘടകങ്ങളും പരസ്പരം ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതാണല്ലോ നമ്മൾ കേട്ട
ഓ അപ്പൊ അതുകൊണ്ടതന്നെയല്ലേ ഈ പരിസ്ഥിതി സംരക്ഷ രാജ്യത്തിന്റെ മാത്രം ഉത്തരവാദിത്തവംമല്ല അതൊരു ഓരോ മനുഷ്യന്റെ ആണെന്ന് പറയുന്നത് അതെ
അതെ ഇത് ആ ഗോളതലത്തിൽ എല്ലാവരും ചേർന്ന് നേരിടേണ്ട ഒരു വെല്ലുവിളിയാണ് നമ്മൾ ഒറ്റക്ക് നിക്കേണ്ടതല്ല
ഉം പിന്നെ ഈ ഓരോ വിദ്യാർത്ഥിക്കും പ്രകൃതി തിയോടുള്ള ഉത്തരവാദിത്വബോധം വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസത്തിനും വലിയ പങ്കില്ലേ
അറിവും പ്രവർത്തരവും ഒരുമിക്കുമ്പോഴാണല്ലോ യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഉം പണ്ട് ഉം ഇണ്ടാർന്ന ആളുകളുടെ ഹിസ്റ്ററി, ജോഗ്ര പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്, അതുപോലെ സയൻസിൽ നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ശരീര ത്തിലുള്ള അവയവങ്ങളെ പറ്റിയിട്ടും അതിടെ അവയവങ്ങളെ പറ്റിയിട്ടും അതിലെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും ഒക്കെ പഠിപ്പിക്കാറുണ്ട് പക്ഷെ എങ്കിൽ പോലും നമ്മ ഭൂമീന്ന് ഓരോ ദിവസം തോറും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അല്ലെങ്കിൽ വനനശീ പറ്റിയോ അല്ലെങ്കില് ഇണ്ടാവുന്ന പ്രകൃതി നാശങ്ങളെ പറ്റിയോ ഒന്ന് തന്നെ വ്യ വ്യക്തമായ രീതിയിൽ പഠിപ്പിക്കുന്നില്ല വ്യക്തമായ രീതിയിൽ പഠിപ്പിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ആ കുട്ടികൾ അതെങ്ങനെ നേരിടും അതിനോട് എങ്ങനെ അവര് ഏ തിരിച്ച് ആ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റി വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു പാഠങ്ങളും ഇന്നത്തെ പുസ്തകങ്ങളില്ല
ഉം അത് വളരെ അധിക ശരിയാണ്ട്ട്ടോ ഇപ്പൊ മിക്ക കുട്ടികളുടേയും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ മരം വെട്ടതിൻ വെട്ടുന്നതിനെ പറ്റിയാണ് കൂടുതൽ എഴുതത് അതേ സമയം ഒരു ശരി നട്ടു വളർത്തണതിനെ പറ്റി അധികം കൊടുക്കുന്നില്ല
അതെ വനനശീകരണം പാടില്ല മരം വെട്ടാൻ പാടില്ല അങ്ങനെ നൂറ് പ്രാവശ്യം എഴുതുന്ന കാര്യല്ല. അങ്ങനെ ചെയ്തോണ്ടിരിക്കയാണ് അത് ഇനി നമ്മൾ പാടില്ല പടില്ല എന്നുപറ അതോട് പ്രത്യകിച്ച് കാര്യല്ല. ചെയ്തു പോയത് നമക്ക് തിറിച്ചെടുക്കാൻ പറ്റ് പറ്റില്ല. അതെങ്ങനെ അതിനെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാം എന്ന ഒരു ബോധവൽക്കരണമാണ് വേണ്ടത്
ആ അതിന് ഈ പി ഓം സ്കൂളുകളിൽ ഓ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പോ
ബോധവൽകരണ ക്ലാസുകൾ തുടങ്ങണം. അതെ അത് തീർച്ച പിന്നെ മാത്രല്ല ഈ പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് മാത്രം വെച്ചുപിടിപ്പിക്കാനായിട്ട് മൂന്ന് നാല് തൈകളും കൊണ്ട് എല്ലാ സ്കൂളുകളും ഇറങ്ങാറുണ്ട്. പക്ഷെ അതിൽ മാത്രം കാര്യമില്ല എല്ലാ ദിവസവും അത്തരം പ്രവർത്തനങ്ങളിൽ കുട്ടികള ഏർപ്പെടുത്തണം. ഇതിനു വേണ്ടി ഒരു ഒരു സംഘടനയെ തന്നെ ആ ഏർപ്പാടാക്കണമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്.
അതെ അത് ഞാനും യോജിക്കുന്നു അതിനോട്. അപ്പൊ നമുക്ക് മ മറ്റൊരു പച്ച ഹരിതാപമുള്ള ഒരു ലോകത്തിലേക്ക് മാറ്റുവാൻ പറ്റും ഇല്ലെങ്കിൽ ഇങ്ങനെ ത്തെ അ കാർബൺഡയോക്സൈഡ് കൂടിയ അളവിനുള്ള അ ആയ് എ എന്താ പറയാ നമ്മൾക്ക് രോഗം വരുത്തുന്ന ശ്വാസകോശങ്ങിൽ രോഗം വ രുത്തുന്ന
അവസ്ഥയിലേക്ക് നമ്മൾ ഓരോ മനുഷ്യരും നീങ്ങി പോകുന്ന അവസ്‌ഥ. നല്ലൊരു സമൂഹം ഇനിയെങ്കിലും ഉണ്ടാവൂന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹാ
അതെ വളർന്നു വരുന്ന കുട്ടികൾ അത് പഠിക്കട്ടെ.
അതെ. സമയം ഒരുപാടായി ശരി.
ഓക്കെ.